ഹലോ കേൾക്ക്ല്ലെ ആഹ് കേൾക്ക്ണ്ട് എന്തൊക്കെയാ വർത്താനൊക്കെ
എന്താ നല്ലതന്നെ സുഖാണ്
ഒര് ബോട്ട്ൽ വന്ന് ബടെ സുഖം അൽഹംദുലില്ല അങ്ങനെ പോൺണ്ട് ഫുഡെക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാന് പത്തുമണിക്കാവും മക്കളെ തെരക്കും പഠിപ്പിക്കലൊക്കെ കഴിയുമ്പത്തിനൊക്കെ കണക്കാവും
ആ എത്ര
അതെ മൂന്നാള്ണ്ട് മൂത്താള് പെൺകുട്ടി രണ്ടാണ്കുട്ട്യാള് ആ രണ്ടാമത്തേനെ പഠിപ്പിച്ചാന ടൈമ് വാണ്ട് ഓന് രണ്ടാ ക്ലാസ്സില
ആഹ് ആഹ്
ത്താൾ ആറാം ക്ലാസ്സില അഓണ്ട് ഓളെന്നെ സ്വന്തം എഴുതും പഠിക്കും ഓളെ പിന്നാലടക്കൊന്നും മാണ്ട പഠിക്ക് എഴ്തെന്ന് പറഞ്ഞ്ട്ട് ഇവന് ഒപ്പം പ്പ ഇരുന്നാ എഴ്തും അല്ലെങ്കിൽ കൾച്ചും. അങ്ങനത്താളാ ഉം തീരെ ഇര്ക്കൂലേയ് ഓൽക്ക് ഇര്ന്ന ഇര്ക്ക പറുതിയേ കിട്ടൂല.
ഉം ഒല്ക്ക്‌ പിന്നെ കളി കളിയാണല്ലോ അല്ലെ മൈന്ഡില് ഫുള്ള്ണ്ടവാ.
അതൊട്ട് അങ്ങനെ നടക്കും.
ഉം ന്നട്ട്ന്താ കൂട്ടാനൊക്കെ?
കൂട്ടാന് ന്ന് മീൻകറിം മീൻ പൊരിച്ചതും അമര ക്കപ്പേരിം
ഉം
പിന്നെ എന്തൊക്കെയാ അവ്ടൊക്കെ?
വേറെന്താ സുഖായിട്ട് പോണ് കൂട്ടാന് മീൻ പൊരിച്ചണ്ട്. പിന്നെ കുമ്പളങ്ങി പരിപ്പുട്ട്ട്ടൊരു കറിം ഇന്നക്ക് ഉം ഉമ്മ ചക്ക അര്ഞ് അരിയ്ണ് ണ്ട് ചക്കക്കൂട്ടന് ണ്ടാക്കാന് അവക്ക് ഭയങ്കര ഇഷ്ട്ടാണ് ചക്ക കൂട്ടാന്.
ആഹ് ആഹ് യ്യ്
ആണായ്ന്നങ്കി ന്ക്ക് ഉം കൊറച്ച്ണ്ടാക്കും ബാക്കിയത് നാളൊക്കൊക്കെ എട്ക്കും അങ്ങനെക്കെ.
അങ്ങനെഒക്കെ ആണ് ഉം. ചെലർക്ക് അങ്ങനെആണ് ഇഷ്ട്ട ആഹ് അതാണ് ഇബ്ടെ ന്റെ മൂത്തച്ചി അങ്ങനെ ചക്ക എപ്പ കിട്ടിയോ അപ്പ വെക്കും.
ആഹ് അങ്ങനെ തന്നെണ് ഇനിക്കാണെങ്കി പുളിച്ചത് അല്ലെങ്കില് പഴ്ത്തത് അങ്ങനൊക്കെ എനിക്ക്‌ഷ്ട്ടം. കൂട്ടാനോട് രാത്രിയൊന്നും വല്യ താൽപര്യല്ല ഉച്ചക്കൊക്കെ കിട്ടിയാ കൊറച്ചൊക്കെ തിന്നുംന്നല്ലാതെ അല്ലെങ്കിപിന്നെ ഇത് ആഹ് ആഹ് രെസ് ആണല്ലോ അല്ലെങ്കി പിന്നെ അയ്ക്ക്‌ മീൻകറിയോ അങ്ങനെ
ആഹ് ബീഫോ മീനോ അങ്ങനെ എന്തെലുഒക്കെ വാണം എറച്ചിക്കറി മീൻ കറിയൊക്കെ ആണെ പറ്റും. ഇബ്ടെന്റെ മൂത്തച്ചി അങ്ങനെയാണ് താത്ത എപ്പ കിട്ടിയാലും സമയം നോക്ക നോക്കൂല രാത്രിയാലും വാണ്ടില്ല വൈകിയാലും വാണ്ടില്ല അപ്പൊ വെക്കും. അയ്ന് അത്രക്ക് ഇഷ്ട്ടാത്.
ആഹ് ആഹ് ഉം ന്നിട്ട് അവ്ടെ ആരൊക്കെണ്ട്? മക്കള് ഇൻക്ക് ഇൻക്കൊരു ചെറിയ കുട്ടിയാണ് രണ്ടര വയസ്സായ ഒര് കുട്ടിയാണ്.
ആഹ് അതൊട്ട് പഠിപ്പിച്ചണ്ട് ആ തെരക്കൊന്നും ണ്ടാവൂല. ഉം ഉം ഉം അതെലെ അല്ല ഓലെ നോക്കിരിക്കണ്ട സമയാണ് പ്പളെ ഉബല കാട്ടിലും മേലെണ് എന്ത് ഓല് പ്പ നടക്കുവോ?
ആഹ് ആ രണ്ടരവയസ്സ് ത്തിക്ക്ണെ ആഹ് ആഹ് നേഴ്സറികാക്കനായി ഉം. ഉം കണ്ണ് തെറ്റിയ അതതും കാട്ടാല പണി ഉള്ളില് ഒര് ആക്ക്വേറിയംണ്ട് അയ്ക്ക് കൊണ്ടോയി എന്തെങ്കിലും ഇട പ്പ ന്ന് പൂളി ഇട്ട്ക്ക്ണ് കൊണ്ടേയ്ക്കാണ്ട്.
അതന്നെണ് പ്പോ ഓലെ നോക്കി നടക്കണം ഓലെ നോക്കി നടക്കണ്ട സമയം തന്നെ ഇപ്പള് റയ് ഞമ്മക്ക് തോന്നും നടന്ന് കിട്ടിയ കിട്ടിയാ മതീന്ന് നടന്ന് കിട്ടിയാൽ അയ്ല് മേലെ അപ്പളാണ് ഞമ്മള് കൂടുതല് ഒലെ നോക്കണ്ടത്.
ആഹ് അല്ലങ്കി പിന്നെ കളിക്കാനൊക്കെ ആഹ് കളിക്കാനൊക്കെ ആള്ണ്ടെങ്കില് പിന്നെ തെരക്ക്ല്ല ഇത് ഇബന് ഒറ്റക്കായതുകൊണ്ടേ ഓനും തന്നെ ഭയങ്കര ബോറടിയാണ് ഇല്ല ഒങ്ങനെ അപ്പറത്ത് ഇപ്പറത്തും ഒന്നും ആലില്ല പിന്നെ മുന്നില് കൊറച്ച് ബംഗാളികള്ണ്ട്. അപ്പ അങ്ങനെപ്പ ഞമ്മക്ക് വിശ്വസിച്ച് പറഞ്ഞയ്ക്കാനും പറ്റൂലല്ലോ ഉം. ആഹ് അല്ലാതെങ്ങനെ കളിക്കാന അറിയാനോ ആൾക്കാരൊന്നുംല്ല പിന്നെ വല്യ വല്യ കുട്ടികളാണൊക്കെ
ആഹ് അദന്നെ
പിന്നെ പറ്റ് മഴയൊക്കെ ഉണ്ടോ
ഇന്ന് മഴയില്ല വെയിലും ഇല്ല അങ്ങനെ ഒരു കാലാവസ്ഥ മഴ ഉണ്ട വെച്ചാ മഴയില്ല എന്നാ ആഹ് അതാാണ് മഴയാണെങ്കിൽ നമുക്ക് അതൊരു ഇത് വെൽ
ആഹ് ആഹ് ഒന്നെങ്കി മായെണെങ്കിൽ നല്ലോ മഴ പെയ്യ അല്ലാന്നുണ്ടെങ്കിൽ വെയിലാ ഇതിപ്പോ ഡ്ര പോണങ്ങുല നമുക്ക് മഴ കാലാവസ്ഥ പറയാ തന്നെ ഒരു മടിയണല്ലോ പി ക്കായാലും ഒക്കെ ഇതാണ് ഉം ഉം രാവിലെ നീച്ചാലും തോന്നൂല വിവര എന്താ നിങ്ങന്നിട്ട് വേറെണോ അതോ തറവാട്ടിൽ തന്നെയാ
ഇല്ലേ വേറെണ
ഉം
വേറെയാണ ഇപ്പം
ആഹ്
പിന്നെ അപ്പത്തിന്ന് ഇവിടെ ഞാനും മക്കളും ഹസ്ബൻറും ഉണ്ട് പിന്നെ ഉമിപ്പിുണ്ട്
ഉം അങ്ങനെ ഇപ്പൊ ഈ നേരത്തെ ഒരു തിരക്കാ കാരണം ഓല് ബസ്കൂട്ടാന്നേക്ക് ഇതാനും ഉം അപ്പോ വിളിച്ചാ പരില്ല അപ്പൊ ഇപ്പ വന്നിട്ടല്ലേള്ളൂ കൊറച്ച് നേരം കളിക്കട്ടെ കൊറച്ച് അപ്പ പാവം തോന്നും ഉം ഇല്ല അപ്പൊ പാവം തോന്നിട്ടുന്ന കൊറച്ച നേരം കളിച്ചുപൊളിറി ഉം അത് സമ്മയിച്ചു കൊടുത്താ പിന്നെ മയിരി ഭാഗ കണക്കാ പിന്നെ മാങ്ങ കൊടുത്താൽേ കേയറുള്ളൂ
ഉം
പിന്നെ നമ്മുക്ക് ഇത് ഇങ്ങനെ സ്കാരോത്തക്കയി തിരക്കാവും പിന്നെ അത് കഴിഞ്ഞ പോലെ പിന്നാലെ ഇരിക്കും അപ്പൊ ഇപ്പൊ കൊറച്ചൊക്കെ ഇപ്പൊ അയിന് കാര്യമായിായിട്ട് ആഹ് ഉണ്ട് ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട് പെയിന്റിങ്ങും വർക്കും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം ഇതുണ്ട് പെയിന്റിങ്ങെ കോൺട്രാക്ടർ മൊത്തത്തില എടുത്തിട്ടേ വീട് മൊത്തിൽ എടുത്തിട്ട് അങ്ങനെണ്ട് പിന്നെ വണ്ടി പെയിന്റ അടിക്കും വണ്ടികള് പെയിന്റെടക്കും ഇപ്പൊ വീട്ടിൽ തന്നെ ഒരു ട്രാവലർുണ്ട് വണ്ടി പെയിന്റടുക്കാൻ കൊടുട്ടാണ്പ്പം ഇമ്മേ
ആഹ് ആഹ് ആഹ് അങ്ങനെയൊക്കെല്ലേ ഉംഎന്നിട്ട് നിങ്ങളെ വീട്ടില ആരിക്കും നിങ്ങൾക്ക ആരൊക്കെയുണ്ട്
എനിക്ക് അവിടെ എൻ്റെ വീട്ടില് ഒരു ഏട്ടത്തിണ്ട് ഒരാങ്ങളിണ്ട് ഞാന് ചെർത്ത് ഇവിടെ ഇവര് മൂന്നാളാണ് മൂന്ന് മക്കളുണ്ട്
ആഹ് ആഹ് പിന്നൊക്കെ
ഉണ്ട് എപ്പമ്മയ ഒക്കെ ഉണ്ട് ഇനിക്കുംണ്ട് ഇവിടെ ഉണ്ട് രണ്ടടത്തും ഉണ്ട് അപ്പമ്മ ഒക്കെ ഉണ്ട് കൊഴപ്പൊന്നുമില്ല
ഓ
അങ്ങനൊക്കെ പോണ്ട് പിന്നെ ഫുഡ് എന്താ ഒന്ന് ഒരുമിച്ചാക്കലല്ലേ
ആഹ് ഒരുമിച്ചൊക്കെ വേ കുട്ടി കൊണ്ടൊന്നും കഴയുല്ല രണ്ടും
ഏഹ് ഏയ് ഇല്ല അലക്ക അങ്ങ തന്നെ ഉച്ച കഴിഞ്ഞന് ശേഷം തുള്ളത് അടുക്കള കേയറ ഭയങ്കര മടുല്ല കാര്യ ഉം ഒരു ആഹ് അതാണ്ത് രാവിലത്തെ ഉച്ചക്കത്തെ തിര അറിയുമ്പോ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടും പണി അറുമ്പോ തന്നെ അടുക്കള കേറാൻ തന്നെ തോന്നൂലേ പിന്നെ പിന്ന വില നാല മണിക്ക് എന്തെങ്കിലും ചായക്കടി ഉണ്ടാക്കാ എന്നല്ലാതെ അല്ലാത്ത പരിപാടക്ക ഒന്നും ഞാൻ വവിടിയില്ല എനിക്കും ഇഷ്ട ല്ല കയ്യൂല അതുവരെ തന്നെയല്ലേ പണി അടുക്കള പണി ഇതൊ തന്നെയല്ലേ പിന്നെ നമ്മക്കും വേണ്ടതി ഇരിക്ക
ഉം റസ്റ്റ് എടുക്കട്ടെ ആകുമ്പോ അതിന് വേറെ എന്തെങ്കിലും
ആഹ അപ്പൊ എന്തെങ്കിലും ആവും പിന്നെ ഇപ്പൊ പിന്നെ ചെറിയള അങ്ങനെവാടി പറഞ്ഞയക്ക്നോട്ടെ ഇപ്പൊ പിന്നെ വലിയതില്ല മറ്റേത് ഇതുപോലെ ഒരാളെ എപ്പളും ഉ മൂന്ന് കഴിഞ്ഞുപ്രവിശ്യം ശരിക്കും നഴ്സറി ചേർത്തണ്ട അപ്പൊപിന്നെ ചേർത്തില്ല ഒരു വർഷ കൂടെ പോട്ടയന്ന് കരുതിയിട്ട് ചേർത്തില്ല ആൾക്ക് തീരല്ല തടിയൊന്നുംല്ല ചെറിയാളപ്പളും കണ്ട നാല് വയസാവാനായി എന്നൊന്നും പറയില്ല അപ്പോ
അപ്പൊ ആ ആ അപ്പൊ അങ്ങനെ നേരിട്ട ല്ല സ്കൂൾ ചേർത്തതോ അങ്ങനാവാടി തന്നെ
ഇല്ല ഇവിടെ എന്താ മൂത്തോനെ അലിഫ് എന്താ ഇസ്ലാമിക് സ്കൂളിൽ പാടിക്കണ പല തന്നെ എൽ കെ ജി ചേർത്താലോന്ന് കരുതിട്ടാ അവിടെ ഇവിടെ മൂന്ന് വയസ്സ മുതൽ എടുക്കും പക്ഷെ ഇപ്രാവശ്യം ചേർത്തില്ല ഒരു വർഷം ഇപ്പോഴാണ് അക്ഷരങ്ങളൊക്കെ എഴുതി തുടങ്ങയിട്ടുള്ളുന് ഇപ്പ മൂന്ന
ആഹ് ആഹ
അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം നേരങ്ങട്ടെ ചേർത്താലോന്ന് കരുതി
ആഹ ഉ ഉം
സുഖം കഴിഞ്ഞല്ലോ
ഉം അയിനെയാണ് പിന്നെ എപ്പളും തന്നെയല്ലേ അതെറ്റവും വായിച്ചലായിട്ടുന്ന്പറഞ്ഞണ്ട്
ഓല സുഖം പിന്നെക്കെയ ചെയ്യ അപ്പൊ പിന്നെ അങ്ങനെ ഒരു വർഷം കൂടെ പോട്ട കരുതി പിന്നെ പോകണ്ട് വലിയ കോയ അപ്പല്ലാതെ കരയാതെ പോകും മടിന്നുല്ല്യ ആ പിന്നെ ഓട്ടോറീക്ഷ തന്നെ പോവയും ചെയ്യാ വേറെ വണ്ടിക്ക് തന്നെയാണ് കുറച്ച് നടക്കാണ്ട് ദൂരുണ്ട് അംഗനവാടിക്ക് അപ്പൊ പിന്നെ ഓട്ടോറിക്ഷ തന്നെ പ്പിച്ചപ്പോ അങ്ങനെ വര പോവയും ചെയ്യും പിന്നെ വണ്ടിയിലൊക്കെ പോണ ഒരു പൊലി പോട്ട് വേഗം പോകും ചെയ്യും മടില്ല ഓലക്ക് പ അതല്ലേ വണ്ടിൽ പോവ യാത്ര ചെയ്യ അതോക്കെല്ലേ അപ്പൊ അ പൊലി വോട്ട് അങ്ങനെ പോകവും
ആഹ് ട്രിപ്പ ഒക്കെ പോവലണ്ടോ
ട്രിപ് ഇപ്പ് ഇപ്പതാ പെരുന്നാൾക്ക് പോയതാ പിന്നെ എവിടക്കും പോയിട്ടില്ല വെക്കേഷനും പെരുന്നാളൊക്കെ ഒരുമിച്ചങ്ങോട്ടെ അങ്ങനെ പോയി ഇവിടെ മലപ്പുറം എന്താ ഇറാ പാർക്ക്ല്ലേ കൊടുത്തിമല പോയി അവിടുന്ന് നേരെ പിന്നെ അങ്ങനെ ഇറാ പാർക്ക് ഞാാന ഫസ്റ്റ് ടൈം പോവ ഇപ്പ അടുത്താ തോണ് തുടങ്ങിയത്
ഉം
അപ്പൊ പിന്നെ അങ്ങട്ട് പോയി അവ്ടുക്ക് പോയിട്ടുണ്ടായിരുന്നില്ല
ഉം
ടൈമിന അങ്ങട്ട് പോയി അങ്ങോട്ട് പോയി അത് കഴിഞ് മക്കൾക്ക് പാർക്കൊക്കെ ഇഷ്ടം നമ്മക്ക് പെട്ടണോടത്തൊക്കൊന്നും ഓലക്ക് പറ്റില്ല അവർക്കക്ക് കളിക്കാനും പാർക്കും സൗകര്യൊക്ക് ഇഷ്ട അല്ലെങ്കിൽ വല്ല സിൽവ ചോ ഫാറസി പാർക്ക് വള്ളക്കളി അങ്ങനത്തൊക്കെ പറ്റുള്ളൂ നമ്മുക്ക് വെറുതെ തങ്ങനെ നടക്കായിരിക്ക അതൊക്കെ നമുക്ക് ഓല്ക്ക് അതല്ല ഒലക്ക് കളിക്കണം
ഉ ഓല മയിന്റ് ഇപ്പ അങ്ങനെയല്ലേ
ഓല് അതാണ് ഞമ്മക്ക് ഇങ്ങനെ ഫ്രീ ആയി നടക്കണം ഞമ്മക്ക് ആഹ് ഞമ്മക്കറിയുമ്പോ ആഹ് നമ്മക്കിപ്പോ എവിടെേലും പോയ ഇങ്ങനെ നടക്കണം മിണ്ടാതെ കൊറച്ചരേം നടക്കണം അല്ലങ്കിൽ സംസാരിച് ഇരിക്കണേ അങ്ങനൊക്കെല്ല തോന്ന ഓൽക്ക് അങ്ങനെ തോന്നൂ
ആഹ ഇങ്ങളിന്നിട്ട് ഏതുവരെ പോയി പഠിച്ചു
ഞാന് പ്ലസ് ടു പ്ലസ് ടു കയിഞ്ഞ് പ്ലസ് വണ് കയിഞ്ഞ് നിക്കാഹ് കയിഞ്ഞ് പിന്നെ പ്ലസ് ടു കയിഞ്ഞിട്ട് അങ്ങന കല്യാണം കഴിഞ് പിന്നെ പോയില്ല അവടെ ക്ലോസെയ്തു പിന്ന പഠിപ്പൊന്നുണ്ടായില്ല ഇപ്പ പത്ത് പന്ത്രണ്ട് വർഷായി കല്യാണൊക്കെ കയിഞ്ഞിട്ട്
ഏ ഉം അങ്ങനെ ല്ലെ
പിന്നെന്തൊക്കെയാ അവിടത്തെ വിശേഷങ്ങളൊക്കെ
വേറെ എന്താ ഇങ്ങനെ പോണ്ട്
ഏഹ്
ഇപ്പൊ തന്നെ ഇങ്ങനെ ഊര വേദന ഒക്കെ ആയിട്ട് ഇരിക്കണ് ആ നാട്ടിലിണ്ടേ അവര് ബാർബറാണ് ആ ബാർബർ ഫാമിലിയാണ് ഇപ്പേം മൂത്തച്ഛനും ഒക്കെ ബാർബർമാരാ മൂത്തച്ഛൻ ബാർ ബറേനി പിന്നെ മുപ്പരിസ പണി താല്പര്യ ഇല്ലാത്തോണ്ട് ഇപ്പൊ കോൺട്രാക്ടർ ആയിട്ട് അങ്ങനെ വർക്കെയ്യ
ആ അത് പിന്നെ നമ്മൾ അങ്ങനെ ആ ഒരു ഇത് പോരൊലോലേ
ഉം ഉം ഇന്റെ വീട്ടിലായാലും ഉപ്പേം പിന്നെ ഇന്റെ അളിയാക്കാരും ഒക്കെ ബാർബർമാര് ലേ
ആ ശരി ആ ഉം ഉം ഉം വീട്ട്ക്ക് ഒന്നും പോവല്ലേ വിരുന്ന് പോവലില്ലേ
ആ വീട്ട്ക്ക് ഇപ്പൊ ഞാൻ പെരുന്നാൾക്ക് പോയിട്ട് രണ്ടായ്ച നിന്ന് പോന്ന് അങ്ങനെ നിക്കലില്ല മാപ്പളക്ക് അങ്ങനെ നിക്കണന്നും ഇഷ് ഒരായ്ചൊക്കെ നിർത്താന്നല്ലാതെ രണ്ടായ്ച്ച ഒന്നും നിർത്തൂല വരും വന്നാ വന്ന് അല്ലേ കെട്ടിചോട്ത്ത് ഉമ്മേം ഉപ്പേം പിന്നെ മുത്തച്ഛനൊക്കണ്ട് പിന്നെ നാത്തൂൻ കെട്ടിച്ചോട്ത്താണ് ആ ഒരുമിച്ചന്നേണ് മൂത്തച്ഛൻ പിന്നെ പെണ്ണൊന്നും കെട്ടാത്തോണ്ട് അങ്ങനെ അങ്ങനെ ഇന്നാ ശെരീട്ടോ വിളിക്കാട്ടോ
ആ ശരിന്നാ ഉം